ആ കേക്ക് ണ്ടാ
ആ കേക്ക്ണ്ട് അതന്നെ അങ്ങോട്ടേക്ക് പോവ്ണ്ട് ഇൻകമിങ് ആണ് കിട്ടാ ആ
പിന്നെന്താ അചൂസ് ഇചൂ സെക്കെ വന്ന്ണ്ല്ലേ ഒച്ചപ്പാട് ടൻ ചായൊക്കെ കൊടുതൊ മക്കക്ക്
ആ ബ്രെഡ് പെരിച്ചൊക്കെ തിന്ന് വിര്ന്നാര് വന്നപ്പോ ബ്രെഡൊര്ച്ച ണ്ടാക്കീ നീ അപ്പൊ ഓൽ കൂടി ഇണ്ടാക്കി
ആരെ നു വന്നേ
അഅ് ഉ മ്മമാന്റെ നാത്തുന്
ഏ
മ്പടം കുർച്ചപ്പർത് ഒരു മരണംണ്ട്ഓലെ കുടുംബം അപ്പൊ അങ്ങട്ട് വന്നപ്പോ വെർതെ ഇങ്ങട്ട് വന്നതാ
ഏ
ഉം ഒൽക്ക് ഈ ഫോണ് കിട്ടണം അതില് ഇങ്ങനെ
ആ അയിനാണ്ല്ലേ ഗെയിമ് കളി ഇണ്ട്ല്ലേ പോല് ഫോൺന് അങ്ങനെ ചോയിച്ചലെന്നും ഇല്ല ല്ലോ
ഇല്ല ഇത് ന്ന്പ്പോ വന്നേ ൽ ക്കന്നെ കണ്ട് ഇതിനോൽക്ക് ഭയങ്കര ഈസിയാ ഇന്റെ അങ്ങനെ കിട്ടൂല ഞാന് പ്പ ത് പാസ്സ്‌വേർഡ്‌ ഒക്കെ വെച്ചോണ്ട് ഇത് ഓൽക്ക് വെ എൾപ്പാ
ആ രണ്ടാളും കൂടിയാ കളിക്കാ അജും ഇ ജും
ഉം സൈക്ക്ൾ
സൈക്ക്ളോട്ടേല്ലേ ചങ്ങ പൊ ട്ടിയോ
ഉം അഹ്‌ നന്നാക്കാൻ കൊണ്ടോണം റീണ്ട് ബാപ്പാക്ക് പണി ആ ഒഴ് വ്ണ്ട് വെള്ളാഴ് ച്ച ഒഴിവ്ണ്ടാ വൊള്ളു അപ്പൊ ഞ്ഞ് വെള്ളി കൊണ്ടോയോക്ക അറിണ്ട്
ആ ഇവടെ ഒര് ചെറിയ പൂവ്ണ്ട് ആപൂവ്മ്മത്തെ ഇത്ങ്ങനെ ഇട്തൊക്കിയപ്പോ നല്ല തേന്
ഹാ അന്റെ ഡ്യൂട്ടി കഴിഞ്ഞോ
ഇല്ല അഞ്ചുമണി വരെ
ആ
ഇന്ന് നേരത്തെ ചോറ് ന്നീ നിഇപ്പ ങ്ങനെ വെശക്ക്ണ്ട് അഞ്ച് മണി വരെ ഇപ്പം നാലര ആയിട്ടല്ലെള്ളൂ നാലര കഴിഞ്ഞ്ണ്ല്ലേ ലൊക്കെ ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്ത് അത് ഓരോ ഇതില് ഓരോ പ്രശ്നങ്ങള് ഇങ്ങനെ ഇണ്ടാവും ചെലെ സമയത്ത് ലെ
അപ്പൊ ഔട്ട്ഗോയിങ് ഇൻകമിങ്ങു ഒര് ലിമിറ്റ് ണ്ടാവുലേ
ഉം അദൊക്കെ കൊറേണ്ട്
അങ്ങനെല്ല ഒര് കൊറച്ച് ദും കൊറച്ച് അഹ്ട്ക്ക ലും കുറച്ച് ഇൻകമിങ്ങോ അങ്ങനെല്ലേ പൗതിം പൗതിം അല്ലേ
അങ്ങനെ തോണ്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
ആഹ്
വിള്ച്ചതല്ല മെസ്സേജ് അയച്ച് അപ്പ എന്റെല് പ പറ്റില്ലാർന്നപ്പോ
ഉം ഉം
പിന്നെന്താ?
പിന്നെന്താ? വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല
ഞാൻ കക്കറിനോട് പറഞ്ഞിനു അവള് ഫ്രീയ് അപ്പ കുളിച്ചില്ല പറഞ്ഞ് അപ്പ ഇഞ്ഞി രാത്രി എപ്പളെലും ഒഴിവുണ്ടാവുമ്പോ വിളിക്കാർഞ്ഞ്ണ്.
ആഹ് ഇന്ന്പ്പോ ഓല് വര്നുംണ്ട്ന്നല്ലെ പറഞ്ഞേ വന്ന്നിക്കാണ് എന്നൊക്കെ പറഞ്ഞെ മുത്തുന് എന്താ ദേഷ്യം പ്ടിച്ചോ
അതോ ഓളയ് യ്യ് പറഞ്ഞ
മുത്ത് ചോയിച്ച്ന്ന് പറഞ്ഞ് എന്താ പറയാ എനിക്ക് എന്താ ഡിമാൻഡ് ഉള്ളതൊക്കെ പറഞ്ഞോന്ന് പറഞ്ഞ് പിന്നെന്തെ
ഓള് പറഞ്ഞ രീതി കൊറച്ച് മാറിപ്പോയി
ഏഹ്
അത് നല്ലത് പോലെ പറഞ്ഞാ കൊഴപ്പണ്ടാവൂല ദ് കൊറച്ചൊരു ഷ് ഇതായി പറഞ്ഞ് അപ്പൊ മുത്തു ദേഷ്യം പിടിച്ച് ദേഷ്യം പിടിച്ചഅല്ല യ്യ് നോക്കന്നെ മാണ്ട ഞ്ഞിൻക്ക് വാ ണ്ടാ ഞ്ഞി നോക്കന്നെ വാണ്ട ഞ്ഞി ഇത് കൊണ്ട് ര്ണ്ടാ റഞ്ഞു ആ അത് പറഞ്ഞപ്പം ഒര് ഇദായി
അത് ഓ ഓളെ എന്തിപ്പ അങ്ങനെ പറഞ്ഞേ അല്ല അദ് പള്ളി പോണ അങ്ങനെ പറയാൻ പറ്റൂല റഞ്ഞപ്പളോ അങ്ങനെ പറഞ്ഞതാ
അദ് അദൊന്നല്ല ആ മുത്തു പറഞ്ഞി ഇത് വാണ്ടങ്കി ന്ന വേറെ നോക്കാംന്ന് പറഞ്ഞ് അപ്പോ ഓള് പറഞ്ഞ്
ആഹ് ഓള് ഉദ്ദേശിച്ച അതായിരിക്കും ഓള് വർത്താനം ചെലപ്പോ അങ്ങനാണല്ലോ ഓള് ഉദ്ദേശി ക്കുന്ന ഡ്യൂട്ടി ആയിട്ടാ അനക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടായിന്നോ മുത്തുനെ ഓള് അങ്ങനെണ്
അദൊക്കെ ഞാൻ പറഞ്ഞ്ണ് അങ്ങനെയാണ് ഓള് ചെലപ്പ വർത്താനം അങ്ങനെക്കെ പറഞ്ഞ്
ഓള് ഇതാണ് ഉദ്ദേശിക്ക്ണെ എന്താ പറയാ കല്യാണം ഓക്ക് ഒര് ജോലി ആവണം എന്ന്ള്ള ജോലി ആയിട്ട് മതിന്ന്ള്ള ആ ഒര്തില് പ്പഞ്ഞി നോക്കണ്ടാന്നള്ളതാരിക്കും ഓള് ഉദ്ദേശിച്ചത്
അല്ലാതെ ഇഞ്ഞി നോക്കന്നെ വേണ്ടാ
ഇപ്പൊ നോക്കണ്ടന്നുള്ളതായിരിക്കും ഓൾ ഉദ്ദേശിച്ചേ പറഞ്ഞത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി
ഹ് ഹ് ഹ് ഞാൻ പറഞ്ഞ് ഓക്ക് അത്രക്ക് ഉള്ള അന്ത അന്തം ഉള്ളു അങ്ങനെട്ട്- പറഞ്ഞതാണ്, അല്ലാതൊക്കെ ഒത്തും വെച്ചാണ്ട് പറഞ്ഞന്നുമല്ല, അതൊക്കെ ഞാൻ പറഞ്ഞണ്. ഉം അങ്ങനൊക്കെ പറഞ്ഞു.
പിന്നെന്താണ്. ജോലി ആയാൽ പിന്നെ ഒരു സെറ്റില ആയിട്ട് ഇതാവാലോ. ആ... അതൊക്കെയാണ് ഓള് ഉദ്ദേശിക്കണേ. നല്ല ആലോചനേ നമുക്ക്- തള്ളിക്കളയാനും- തോന്നനുലാ അക്കൗണ്ടായാലും.
ഉം.. !
നോക്കി നോക്കാ. പോയിപ്പോ അവിടെ വന്നന വന്നേ, നേരത്തെ ഞാൻ വിളിച്ചപ്പോ-
ആഹാ... !
അതെനിക്ക് ഓർമ്മല്ലേന്. പിന്നെ അതുപോലെ ആ കൊഴപ്പല്ലാ വിളിച്ചോ പറഞ്ഞെ.
അവിടെ ഇണ്ട് ഉണ്ടേ നോ?
ഏഹ... !
അവിടെ ഇണ്ടേനോ?
ഇല്ല ഓലും വന്നില്ല.
ഏഹ്.. !
ഉമ്മ അങ്ങനെ വിളിച്ചതാണ് ആരെങ്കിൽ ഒരാൾ വേണ്ടേന്ന്- വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മ - വിളിച്ചതായിരിക്കുംഒര് വരുമ്പോ.
ആഹ... ! ആ പറായിൻല്ല, അല്ല ജ്ജ് വിളിച്ചപ്പോ ഓല്- ഇല്ലല്ലോടെ?
ഇല്ല.. ഇല്ല... എന്താ... ഉം.. ! എന്താ ഹോമിയോ ന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടഒക്കെ വരുള്ളൂന്ന് പറഞ്ഞു.
ഉം.. !
ഓ... പിന്നെ എന്താ പറയാ ഒരു- ആങ്ങളനോടൊക്കെ പറഞ്ഞ മാതിരി, അങ്ങനെ ആ ഒരു- രീതിയില്. പറഞ്ഞാരുന്നു, ഇപ്പ അങ്ങനെ എടുത്താ മതി പറഞ്ഞാളാ.
അതൊക്കെ ഞാൻ പറഞ്ഞു.. ! ഞാൻ പറഞ്ഞു ഓളല്ലാരോടും അങ്ങനെ തന്നെ പറയല്. ആഹ ഒരുതില്ല നിങ്ങങ്ങളോടും പറഞ്ഞുന്നൊക്കെ പറഞ്ഞണ് ഇപ്പോ. പറയാനല്ലേ കയ്യുള്ളൂ.
ഓള അങ്ങനെ വല്ലാതെ വേറെ തോന്നും മനസ്സിലൊന്നും വെച്ച് ഇ- ത്തൊന്നും ഇല്ലല്ലോ?
ഉം
ഓലട ഫോണിലന്നല്ലേ. അതാല്ലേ ഉച്ച കേക്കാത്തെ അന്റെ ഫോൺ കൊടുത്തിണ്ടാവൂലേ- താൽക്കാലം.
ഉം.. ന്റത്.
ഉം.. !
ന്റോഡ്.
നല്ല ശ്രദ്ധി ചോണ്. കൈ ന്ന് വിഗ ഏതാക്കെ ചെയ്തായ കൊണ്ടാവുമ്പോ സ്ഥാനം മാറ്റണെങ്കിൽ ഇപ്പോഴെക്കെ പോയാലും- ഭയങ്കര ചിന്നെ ഇപ്പ അതന്നാ തോന്നലേ കൊടുക്കല് അതന്നെ.
ആ ആ
എന്തെങ്കിലും ആയിക്കഴിഞ്ഞാ- പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട്. വൽച്ചെർഞ്ഞാലോ ഓൽക്ക് പ്പൊ അറീലല്ലൊ ഇത്ര വെലൻ്റെ ഫോണാണ്. ഏതാ
ഉ പിന്നെന്തെല്ലാ?
ഏ
എട്ട്, ഒമ്പത് ഇങ്ങനെ ഞാനിപ്പൊ ക്യാശ് എത്രേ വെരാ? കേറൂല്ലേ. ഒരേ പോലന്നെല്ല കേറാ?
അതെ പിന്നേ
ട്ടോ
നോക്കാം
ഉം
അദൂതേ അജോ
ഒച്ചണ്ടാക്കല്ലേ. ഊൻ്റെ റബ്ബേ മുണ്ടാനിക്ക് ഏ യ്യോ നാന ഫോണ് എടുക്കൂല്ല ഇനി പോയിക്കോളി കളിച്ചാൻ പോയിക്കോളി
ഹലോ ഗെയിംനാണ് കളി കരിണത്? ആ കേക്ക്ണ്ട്.
ഇപ്പൊ തരും യെമിനെ അഹ്
അഹ് പിന്നെഞാൻല്ലേ പഠിക്കാൻല്ലേ സ്കൂൾവിട്ടത് അതല്ലാംഓർമ ഹോംവർക്ക് ഒക്കെ നേരത്തെ ചെയ്തോണ്ടിട്ടോ അത് ദേ
ഹോംവർക്ക് പിടിച്ച് ആ ഓൽക്കയ്ന് ഹോംവർക്കൊന്നുണ്ടാവൂ മദ്രസ്ത്തെ കൊറ്ച്ചേരംനോക്കും.
ഉം ഓൽക്ക് അധികം ഇങ്ങനെ ഈ ആക്ടിവിറ്റീസ് സൊക്കെ ആയിരിക്ക് ലെ ചെയ്പ്പിക്കല്. ഓരോ ആക്ടിവിറ്റീസ് ലൂടെ പഠിപ്പിക്കാൽലെ അങ്ങനെ ആവ്മ്പോ ഉം ആ ന്നാല് കൊറച്ചൊക്കൊന്ന് എഴുതി പഠിക്ക
ബുക്ക് ആ വെള്ളിയാഴ്ച ബുക്ക് വരും. പിന്നെ തിങ്ക് ള് കൊടുത്തൂടും.
ണെ അതെ
ഉം ഉം
ഉ
ഒന്നാമത് പ്പൊ വാങ്കെട്ത്താൽ പിന്നെ സ് സമയില്യ. പിന്നെ വേഗം കട്ത്തി ഉറക്കഞ്ഞാല് നേരത്തെ ഉം
മേ തോ ഒർക്കും ചെയ്തൊണ്ടി. ഇന്നാ ല് ഓല് നേരത്തെണീക്കൻ മദ്രസ് എപ്പളാ ഏഴ് മണിക്കോ?
ഏഴര. ഏഴര ടു ഒൻപത്
ഒമ്പേണി വരെലെ. പിന്നെ അപ്പോ സ്കൂൾബസ് മറ്റ് റ്റ വേനഎപ്പളാ വരാ
ആ ഒമ്പത് മുക്കാലൊക്കെ ആവും. സമയൊക്കെണ്ട്. വന്ന് കുളിച്ചു മാറ്റി പോവും.
ആഹ് ചായടിക്കാനുണ്ട
ഉം ന്നായിക്കോട്ടെ പതിനൊന്ന് മിൻറ്റായിനെ
ആഹ് ഉം ന്നായ്ക്കോട്ടെ
ആഹ്